ഓ
എൻക്ക്ല്ലേ
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് സുഖായിരിക്കുന്നോ
വിടെ നല്ല വിശേഷം നല്ല മഴയല്ലേ
ആ ഇവിടെ ചൂടാട്ടോ ഹ
ചൂടാനേ
ആ ഇവിടെ മഴ ഇല്ലന്ന് രണ്ടുസം ഉം ആ രണ്ടുസായിട്ട് നല്ല ചൂ ചൂടാണ് മഴയില്ല കാപ്പി കുടിച്ചോ
ഓ കുടിച്ച് കുടിച്ച് രാവിൽത്തൊക്കെ കഴിഞ്ഞു ഇഞ് ഉച്ചകൽത്തെ ഫുഡിന്റെ അത് സെറ്റ് ആ പകുതി സെറ്റ് ആയണ് പകുതി സെറ്റ് ആക്കാണ്ട്
അതെ ഞാനു അതെ രാവിലെ ത്തെ ഭക്ഷണൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചത്തേക്ക് തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു എന്താ ഇന്നത്തെ പ്രത്യേകിച്ചുള്ള ഭക്ഷണം
ഇന്ന് പ്രത്യേകിച്ച്ന്ന് പറഞ്ഞാല് പച്ചക്കറിയാണ് ചെരങ്ങ കറിയാണ് പയറുപ്പേരിയാണ് മീൻ പൊരിച്ചതാണ്
ഞാനും അതെ മീന് ണ്ട് ഇന്ന് കൊറയായി മീൻ കിട്ടിയിട്ട് ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ട്
ആഹ്
അഹാ കുഞ്ഞുങ്ങളൊക്കെ
ട്യൂഷന് പോയതാണ്
ആഹാ സ്കൂളൊക്കെ തുറന്നയൊരു ബഹളാണല്ലേ
ഓ ആണ് അപ്പൊ ഇന്ന്‌പ്പോ ഇനി ലീവാണല്ലോ
ആ ആ ഇന്ന് ഞായറാഴ്ചയാണല്ലോ
ആഹ് ഇന്നിപ്പോ ഫുള്ള് ലീവാണ് ട്യൂഷൻ ഉണ്ട് ട്യൂഷൻ ന് പോയണ്ട് നല്ല മഴയാണ് കാര്യായിട്ട് അതാണ്
ആ ഏത് ക്ലാസ്സിലാ മ മകനാണോ മകളാണോ
ഉം പേഴ്സണലൊന്നും
ഓക്കെ
ഇതിലില്ല
പിന്നെ വേറെന്താ വിശേഷം
വേറെ സുഖായിട്ടിരിക്കണ്‌
യാത്രയൊക്കെ പോവാറുണ്ടോ
യാത്രകളൊക്കെ ഓ യാത്ര അങ്ങനെ പോവേല്ല മൈഗ്രൈന്റെ കംപ്ലൈന്റ് ഉള്ളെന്നോട് ത് വല്യ താല്പര്യം ഇല്ല പിന്നെ എല്ലാരും ഇവിടെന്ന് പോകുമ്പോ ഞാൻ മക്കളെ പറഞ്ഞയക്കും
എനിക്ക് മൈഗ്രൻ ഉണ്ട്
ആ എനിക്ക് തീരെ യാത്രനോട് കൂടുതലെനിക്ക് ബൈക്ക്മ്മൽ ഞാൻ എത്രയും പോവും എവിടെ വേണങ്കിലും പോവും പക്ഷേ എനിക്ക് കാറില് ബസില് ഒന്നും തീരെ താല്പര്യ ഇല്ല പിന്നെ ഛർദിച്ച് തലവേദന വന്ന് ആകെ ചടിക്കും വേഗം തലവേദന വരും
എനിക്ക് യാത്ര ചെയ്യുന്നതിന്റെ തലവേദനായി ല്ല മൈഗ്രെൻ വന്നിട്ട് ചില ദിവസങ്ങളിൽ വരും ഉം അതിയ യാത്രയായിട്ട് ബന്ധപ്പെട്ട് മൈ ഗ്രൈനല്ലാട്ടോ എനിക്ക്
അല്ലല്ലേ
അല്ലല്ല ചെല ഭക്ഷണം പറ്റില്ല ചെല ചെല കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുഒക്കെ ചില കാര്യങ്ങൾ നമുക്ക്ത് പറ്റാ ണ്ടത് മുമ്പൊക്കെ ചായ രാവിലത്ത കുടിച്ചില്ലെങ്കിൽ എനിക്ക് മൈഗ്രൈൻ വരുവായിരുന്നു പക്ഷെ ഞാനിപ്പോ പാൽചായ ഒഴിവാക്കി പാൽചായ ഒഴിവാക്കിയപ്പോ എനിക്ക് മൈഗ്രെയിൻ നല്ല കുറവുണ്ട് ഞാനിപ്പോ കട്ടൻ ചായ കുടിക്കും അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കും പാൽചായ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ആ നല്ല വ്യത്യാസുണ്ട് എനിക്കൊരാൾ പറഞ് തന്നതാണ് പാലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ ആ പാൽചായ ഒഴിവാക്കാൻ പറഞ്ഞു അത് പ്രത്യേകിച്ച് നമ്മള് വേറും വയിട്ടിന് ചായ കുടിക്കില്ലേ
ആ ആ ആ വെറും വയറ്റില് കുടിക്കും
ആ അത് പതുക്കെ ഒഴിവാക്കി ഒന്ന് നോക്കിയേ എനിക്ക് നല്ല വ്യത്യാസംഉണ്ട് വളരെ മിക്ക സമയങ്ങളിലേ വരുന്നുള്ളൂ
ആ അത് ശരി
ആ അപ്പൊന്നു ശ്രമിച്ചു നോക്കൂ
ആ ആ
ആ
എനിക്ക് എന്നിട്ട് യാത്ര ചെയ്യാനൊന്നും തീരെ താല്പര്യല്ല ഈ ഒരു മൈൻഡ് ആയതോണ്ട് ഇനെ പോയാലൊക്കെ ഭയങ്കര ചർ ദിയും ഭയങ്കര തലവേദനായിട്ട് ഭയങ്കരായിട്ട് തലവേദന വരും പിന്നെ എനിക്ക് അതിനോട് അങ്ങനെ ഒരു ഇതില്ല എന്നിട്ട് ഇഷ്ടവൂല്യ എന്നിട്ട് പോവാനൊന്നും മക്കള് മക്കളെ പിന്നെ ഞാന് അല്ല ആരെങ്കിലുംഒക്കെ പോകുമ്പോരക്കരൊക്ക വിട്ടോളൂ ഓല് പോ ട്ടെ
ആ അല്ല ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യണ്ട പക്ഷെ തലവേദനയ്ക്ക് ഒന്ന് ശ്രമിച്ചു നോക്കു എന്നോട് ഒരാള് പറഞ്ഞതാണ് അപ്പൊ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കി അപ്പൊ എനിക്ക് ഭയങ്കര മാറ്റംുണ്ട് വല്ല പൊഴക്ക് ഒന്ത് വന്നാലായി ഇപ്പൊ മറ്റത് ഗുലർ വരുായിരുന്നു ആഹ പിന്നെ നേരത്തെ ചോദിച്ചല്ലോ മീനിന്റെ കാര്യം മീന്ന് എന്താറിയോ നമ്മുടെ ചുണ്ണാമ്പു വാള എന്ന് പറയും
ഞാൻ അതായിട്ട് കേക്കുക
ആഹ അങ്ങനെയരു വാളയുണ്ട് വാള നല്ല നീളമള്ള വാള
ആഹ് അത് ശരി
അതിന്റെ പു ശരീരത്തിന്റെ പുറത്ത് ഭാഗം മുഴുവൻ ഇങ്ങനെ വെള്ളക്ക കളർ കുമ്മായം പോലെ ഇരിക്കുവയേ അതിനെങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പ് അപ്പൊ അത് ചുണ്ണാമ്പ് ല്ലേ ചുണ്ണാമ്പ് കുമ്മായം ചുണ്ണാമ്പ് നമ്മളെ പറ്റേ വെ ആഹ് ആഹ് അത് ആഹ് അതൊണ്ടായിനെ ചുണ്ണാമ്പ് വാളയിന്ന് വിളിക്കുന്നേ
ആഹ്
ഇത് നോ ഇതനിക്ക് തോന്നുന്നെ സൗത്ത് കേരള തെക്കേ തെക്കേ സൈഡിലേക്കാണ് ട്രിവാൻഡ്രം കൊല്ലം അങ്ങന അങ്ങനെയുള്ള സൈഡിലേക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കാണുന്നത്
ആഹ് അയ് ശരിയ
ഉമ് അപ്പൊ അത് കിട്ടി അപ്പൊ അതിനി അതിന്റെ പണിയൊക്കെണ്ട് ആഹ് അങ്ങനെ പോന്നു ആഹ് എന്താണ് ഭക്ഷണം ക്കെ ഇണ്ടാക്കാൻ ഇഷ്ടാണോ
ആഹ് ഭക്ഷണം ഇണ്ടാക്കാ എനിക്ക് ഭയങ്കര ഇഷ്ട അതെനിക്ക് ഭയങ്കര ഇഷ്ടാണെ ഉമ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പണിയതാ
ആഹ് ഹ് എന്താ ശേഷം ശരിക്കും ഏറ്റവും നന്നായിട്ട് ഇണ്ടാക്കുന്ന ഇഷ്ടള്ള ഭക്ഷണം
ഏറ്റും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാല് ഇങ്കി ബിരിയാണി നെയച്ചോർ ആയി ഐറ്റംസിനോടൊക്കെ താല്പര്യം ഭയങ്കര കോറവാ
കൊറോവോ അയ്യോ ഞാൻ ഞാൻ കൂടുതൽ അങ്ങ് എക്സ്പെക്ട് ചെയ്തിരി
ഇല്ല ഇല്ല ഇല്ല അയ്നോട്ക്ക് താല്പര്യം കൊറവാ ഞാൻ കഴിക്കുക്കെ ചെയ്യും പക്ഷെ ഉം ഇൻക്ക് താല്പര്യം കൊറവ ഞാനഹ് ഇണ്ടാക്കും മക്കക്ക് ഭയങ്കര ഇഷ്ടാ അതു കൊണ്ട് ഞാൻ ഇണ്ടാക്കും. പിന്നെ ഇനിക്കിഷ്ടം ഈ അല്ലാത്ത ഐറ്റംസ് ഇല്ലേ ബീഫ്, പൊറോട്ട,
അല്ലെ പത്തിരി, ബീഫ്, അങ്ങനെ പലെ ചിക്കനൊക്കെ പലെ ദിലുവാക്കിട്ട്ണ്ടാക്കിയ അയ്നോടൊക്കെ താൽപര്യം കൂടുതലാ
ഉം എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ട്ടാണ്
ആഹ്
ഉം അലേം ഇണ്ടാക്കും പക്ഷെ ബിരിയാണിയാ ഭയങ്കര ഇഷ്ടോള്ളെ എനിക്കും മോനും ഭയങ്കര ഇഷ്ട്ടാണ് ബിരിയാണി
ആഹ് അത് ശെരി
ഉം ഞാന് ഇണ്ടാക്കി പഠിച്ചു
ആഹ് അറിയില്ലേര്ന്നോ ആദ്യം
ഇല്ല്യ ഇല്ല്യ ആഹ് ബിരിയാണി എനിക്കറിയില്ലായിരുന്നു അപ്പോ ഇവിടെ അങ്ങ കിട്ടില്ല ഏക്ചോലി അപ്പൊ ഞാനത് ആദ്യക്കെ വനിത വെരെ വനിത ബുക്കിലൊക്കെ ഇങ്ങനെ നോക്കിട്ട് അങ്ങനെ നോ ഉണ്ടാക്കി പഠിച്ചു. യൂട്യൂബ് ഒക്കെ പിന്നെ വന്നപ്പോ യൂട്യൂബില് നോക്കി പഠിച്ചു. പിന്നെ കൊറോണ ടൈമില് നമ്മള് എല്ലാം പഠിച്ചില്ലേ?
അത്ണ്ട് കൊറോ ടൈമില് എല്ലം പഠിച്ച് പച്ചക്കറി വരെയിട്ട് ബിരിയാം വെക്കാൻ പട്
ഞാൻ പെറോട്ടൊക്കെ വീട്ട്ലുണ്ടാക്കി
ആഹ് ഏഹ് അയിലാണ് കൂടുതൽ എല്ലാരും ഐറ്റംസുകള് പഠിച്ചൊരു ടൈമ്.
ആഹ് അതെ അതെ ഞാനൊന്ന് സ്വപ്നത്ത് വിചാരിച്ചിട്ടില്ല ഞാനൊക്കെ പെറോട്ട ഇണ്ടാ കുന്ന് പക്ഷെ ലക്ഷ്മി നായർ ഒരു ഈസി മെത്തേഡ് കാണിച്ചപ്പോ ഞാൻ അത് നോക്കിയിട്ട് ഉണ്ടാക്കി പക്ഷെ നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു ശ് ശരിക്കും ഇങ്ങനെ അടിച്ചിട്ടുണ്ടാക്കണം അറിയത്തില്ലല്ലോ അപ്പൊ അവർ പറഞ്ഞ രീതിൽ ചെയ്തു ഭയങ്കര ഭയങ്കര മെനക്കേടാ മണിക്കൂറ് കൊറെ എടുത്തു
രാ രാവിലത്തെ ചായ അമ്മ തു ഉച്ചാവലേ അതിന്റെ ടൈമ് കണ്ടത്തിണ്ട ചെയ്യണം ഞാാനിങ്ങനെ കാണലുണ്ട് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണലുണ്ട് ഞാൻഇതുവരെ ചെയ്തോക്കിട്ടൊന്നുമില്ല
നമ്മളിങ്ങനെ അടിച്ചുണ്ടാക്കണ പോലെയല്ല അത് അത് അവര് വേറൊരു സിമ്പിൾ വേയിലാണ് പറഞ്ഞു തന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒത്തിരി സമയം എടുക്കും
ആഹ അതാണേ
ഇപ്പൊ അതൊക്കെ കിട്ടുന്നത് കാരണം നമ്മൾ അത്ര മെനക്കെടാൻ പോകുന്നില്ല അന്ന് കിട്ടാണ്ടിരുന്നപ്പോ നമ്മൾ അത്രയും സമയം മെനക്ക്-
അത് കൊഴപ്പല്ല പിന്നെ അതെല്ലാം പിന്നെ സ്കൂള് കാര്യം ഒന്നുംല്ലല്ലോ ഫുള്ള് ഫ്രീയല്ലേ ഫുള്ള് വീട്ടിനുള്ളിലല്ലേ അന്നേപ്പാണ് എല്ലാവരും ആ ചെടികളൊക്കെ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടാ ചെടികളൊക്കെ ഉണ്ടാക്കാന് അപ്പൊ അന്ന് ഞാന് ചെടിച്ചട്ടി വരെ ഉണ്ടാക്കീക്കണ്‌ വീട്ടിൽ സിമൻ്റിലെക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കുറോ പണികള് ചെയ്യാന്
നമ്മൾ ഒരേ പോലെയാണല്ലോ കാര്യങ്ങളൊ കെ ആ ഭക്ഷണം മാത്രല്ല കേട്ടോ
ഭക്ഷണം അല്ല
ആഹ എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടാണ്
അകത്ത് വരെ ചെടി എത്തിടാന്ന്
അതെ അതെ ഇവിടെ ഉണ്ട് മണിപ്ലാന്റ് അത് ഇതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്
ആഹ
പക്ഷേ ചൂട് കാരണം കൊറെ പോയി അത് കഴിഞ്ഞിട്ട ഇപ്പോ ഇന ഇനിപ്പോ മഴ പെയ്യുമ്പോ ശരിയായി വരും
ഓ ഓ ഇനിയിപ്പൊ ഇവിടെ കഴി നല്ല മഴയാ നല്ലാ മഴ വെച്ചാല് ഇന്ന് രാവിലെ തുടങ്ങിയ മഴയ
ചെടിയും ഭക്ഷണം ഉണ്ടാക്കല് ഇതൊക്കെ എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെന്തായിരുന്നു മൈഗ്രേൻ അയ്യോ ഞാനൊക്കെ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പ തുടങ്ങിയതാ
മൈഗ്രൈന്റെ കംപ്ലൈന്റ് അല്ലേ എനിക്ക് എനിക്ക് ആ ടൈമിലൊന്നല്ലേ എനിക്ക് ഉം ആ തുടങ്ങിട്ട് ഒരു പ ആ ഒരു പതി പന്ത്രണ്ട് വർഷയി
ആ എനിക്ക് ഞാനൊരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആ തുടങ്ങി എന്റെ ഒരു പിരീഡ് ആകുന്ന ഒരു ടൈമിൽ തുടങ്ങിയതാണ് എന്റെ ആക്ച്വലി ഇത് ഹെറിഡിറ്റിയാണ് എന്റെ അച്ഛമ്മയ്ക്കുണ്ട്
ആഹ ആഹ
അപ്പൊ അച്ഛമ്മക്ക് വന്ന് കഴിഞ്ഞാൽ ഒരാഴ്ച ഉണ്ടാവും അപ്പൊ ഇ കടുത്ത തലവേദനയും വൊമിറ്റിങ്ങും ഒും ഒട്ടൊന്നും ഒന്നും പറ്റില്ല അതേപോലെ എനിക്ക് ഒരു എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോ വന്ന് തുടങ്ങിയതാണ് എനിക്കും ഭയങ്കര എനിക്ക് മിക്കവാറും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടോണ്ട വരാറുണ്ട് ഇൻജെക്ഷനൊക്കെ എടുത്തിട്ട് ആ അങ്ങനെ ഭയങ്കര കണ്ണൊക്കെ ഇരിട്ട് കേറിയിട്ട് അങ്ങനെ വോമിറ്റിംഗ ഒക്കെ ചെയ്ത് ഭയങ്കര പ്രശ്നമാണ് ആഹ അപ്പൊ അന്ന് മുതൽ തുടങ്ങിയ കുറേ വർഷം ആയി അപ്പ ലാസ്റ്റ് ഈ കാര്യ ത്തിലാണ് ഇങ്ങെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ആയിട്ടില്ല ഈ ഒരു കാര്യത്തിലാണ് എന്റെ ആ ഇത് പോയത് അപ്പൊ എല്ലാ മാസവും വരും എല്ലാ മാസവും ഉണ്ടാവും
ഞമ്മെ ടൈമ് ഏകദേശം ഒമ്പത് നാല്പ്പത്തിയഞ്ച ആായിണ്ട്
ഓ ആണോ ഇല്ല ഞാൻ നോക്കി ട്ടില്ല. ആക്ച്വലി സ്ക്രീനില് നോക്കിട്ടില്ല
ആ ആഹ് ഒമ്പതേ അയ്മ്പത്തി
പത്ത് മിനിറ്റ് ആണല്ലേ
ആഹ ഒമ്പത് ആഹ ഞാൻ കട്ടാക്കട്ടോ
ആ ഓക്കേ ഓക്കേ